ഉം കേൾക്കില്ലേ
ആഹ കേക്കണ്ട് എന്താ വർത്താനം
ക്കെ നല്ലത് വൈകുന്നേരത്തെ ചായൊക്കെ കഴിഞ്ഞോ
ഏ ചായ കുടി കഴിഞ്ഞു
പിന്നെന്താ മാത്രം ഓ കുടിച്ച്
ആഹ എന്താ കടിന്റായിന
ആ ഇന്ന് പത്തേനി സ്പെഷ്യൽ ആന്ന് ചക്ക ചക്ക വർത്തീനി ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടി പറിചെ നി അപ്പം അപ്പം പിന്നെ ഒന്ന് മുഴുവൻ ഉണ്ടായിനി അപ്പൊ കൊറേ ഇണ്ടായപ്പം ഞാൻ എരിഞ്ഞ വെച്ച് റെഡി ആക്കിച്ചിന്നെ മക്കള് വന്നപ്പോം അത് നല്ല ഇഷ്ടാ
ആഹ പൊരിച്ചിട്ട
പൊരിച്ചത്
ആ ഞാനും ഇന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കി
ആഹ
തേങ്ങട്ട് വെക്കാ ഇയ്യ്
ഞങ്ങ ഞാൻ ഇവിടെ തേങ്ങരക്കേല്ലേ തേങ്ങരക്കാതെ മീൻ ഇങ്ങനെ തൂമ്പിചൂല്ലേ അത വടെ. ടെഷ്ടം.
ആ വറവിട ആ ഇവിടെ അങ്ങത്തന്നെ. ത്ത പക്ഷേ ഞാൻ തേങ്ങ അരച്ച് വെച്ചടണ്ടായിനു അപ്പൊ പിന്നെ അതില് ജസ്റ്റ് ഒന്നിട്ട് ഉ
എവിടെ ചക്കൊക്കെ ഇണ്ടോ ചക്കി മാങ്ങിയൊക്കെ
ചക്കന്ന് എടുത്ത്ന്നൊക്കെ ഇങ്ങനെ അവിട്ന്ന് ഇവിടന്ന് ക്കൊരോ കണ്ടം തരും. ഇവിടെ മറ്റേ ചെറിയ പിലാവില്ലേ നമ്മള് വേഗം കഴിക്ക്ണ. അതുണ്ട് എന്താ അ ആ പിന്നെ പോയിത്താ നല്ല മധുരണല്ലോ
തിന്നാ മാത്രം ഉണ്ടാവൂല്ല ചെറുതാണല്ലോ ഉണ്ടാവ.
ചെറുത് ചെറുതണാ ആ
ആ അമ്മളെ നോണ നോണ മാറൂല. മക്കളൊക്കെ ഉണ്ടെങ്കില് നോണ മാറൂല.
ആ അല്ലോ ആസനെണ
ആ അല്ല മ
മട്ത്ത്ണ് ആ മരുത്ത്മന്നെന്നെ ഇത് ഇതാവുല അല്ല പോറം കണ്ടാ പോയിത്ത്ക്ക്ണ് തോ
അവിടെ തറവാട്ട് ഞങ്ങളെ തറവാട്ടില്ണ്ട് അത്
ആ അവിടെ വെച്ചിട്ടുണ്ടാവൂലല്ലേ
ആ വെച്ചില്ല എന്ന മുറ്റം കെട്ടിട്ട് വാണം അക്കെ വെക്കണം വിചാരിച്ച്
എന്താ ആ ഒരു വർഷം കോണ്ട് ണ്ട് രണ്ട് വർഷ കൊണ്ട് നമ്മള് വൽപ്പത്തിന് അനുസരിച്ച് പിന്നെ നോട്ടത്തിന് അങ്ങനെയൊക്കെണ്
എല്ലാരും അതൊക്കെണല്ലോ വേഗം വേഗം എന്താ കിട്ട്ണ അതേ വെക്കുള്ളു.
ഉം അതൊന്നും അതൊന്നും അധികം കാല ഇണ്ടാവുല്ല. ല്ല. പത്ത് മനസന്മാരാ മിതിരിയേ വെ വേഗം ആ അവിടെണ്ട റമ്പുട്ടാണ്ട?
ല്ല റംപൂട്ട ഞങ്ങളെ വീട്ടിലില്ല ഞങ്ങളെ തൊട്ടേരിയത്തുണ്ട് ഇഷ്ടംമാതിരി ഓലെ മരുത്ത്മ്മന്ന് ല് പറ്ച്ച്മ്പക്കെ നമക്കും തരും ങ്ങളെ തൊട്ടരിയത്ത്ഞ്ഞാ ഓലെ ങ് പറമ്പ് ഞങ്ങളെ മേലേ കണ്ടായോണ്ടാ അപ്പൊ അയിമല് നറച്ച്ണ്ട് ഇന്നട അത് എങ്ങനെയാണ് ആർക്കറിയ അവല് കൊണ്ടുവന്ന് കുഴിച്ചിട്ടേന്നെണ് സംഭവം ഞാ അങ്ങനെണ് ശെ വേം ക്കാ കൊറച്ചൊക്കെ ആയിന് ഒരു രണ്ട് മൂന്നൊല്ല വർഷൊക്കെ ആയിണ്ടാവും അത്രൊക്കെ ആവോ മറ്റേ
ആ മൂന്നർഷം
എന്നാ അങ്ങനെ വെച്ചന്നേക്കും ഒരു രണ്ട് മൂന്ന് വർഷമായി നല്ല ഉഷാറായി കൊമ്പൊക്കെ നറ ച്ചേടുണ്ടായി അങ്ങട് ഉഷാറായി വന്ന് ആ വെയിലൊക്കെ ആ നല്ല വെയില് ഇട്ട്ണോട്തന്നെ
ആ മഞ്ഞ റെഡാ
മെ റെഡ് അയന്നെ റെഡ് ഓലക്കെ പച്ച ആവുമ്പോളേ മക്കളയ്മെന്ന് പറിച്ച് തിന്നിട്ട് നല്ല മധുരണ്ട് അപ്പൊ ഒന്നുകൂടി കൂടി ചോ തോന്നാ നല്ല മധുരായിനി അയിന് കാത്തിക്കില്ല
അണ്ണാര കണ്ണൻ
ഏ
അണ്ണാര കണ്ണൻമാര് തിന്നണില്ലേ
ലോല അങ്ങനെ അങ്ങനെ പറഞ്ഞ് കേട്ടില്ല നാനണ്ണോരൊക്കെ ഇവിടുണ്ട് പക്ഷേ ഓൽക്ക് അങ്ങനെവിടെ തൊലിച്ച് തിന്നേക്കൂലോലി അത് കുറച്ച് കട്ടിയുള്ള തൊലിയല്ലേ
ഏ ഇവിടെതാ എടുത്ത വീട്ടിൽ ഇതേമാതിരി എടുത്ത വീട്ടിലിരുന്ന അന്ന്
എന്നാ ഞങ്ങള് ഇവിടെന്നാ അയിന്റെ ഒരു ശല്യം ഇതുവരെ പറഞ്ഞത് കേട്ടിയില്ല
ഫു ഉം കഴിയോ അതേ ഇതേ കൊറച്ച് ഇങ്ങനെ കൊത്തികഴിയുത്തേനുണ്ടാവും എന്നിട്ട് ഈ കൊത്തല കൊത്തളങ്ങ ഉണ്ടാവൂലേ
ആഹ് ആഹ്
കൊത്തിളങ്ങ അതിന്റെ ഉള്ളിലായിക്കാണ്ട് വെള്ളം ഇറങ്ങി ഇപ്പംമഴയല്ലേ
ആ ഇവിടെ പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇന് മക്കള് അയിന് വെച്ചേക്കില്ല അവ പൂക്കുമ്പോളേനെ പറക്കയിപ്പം അടുത്ത മക്കളെന്നെ അ കൊറച്ച് താന്നോണ്ടാ അങ്ങനെ വലിയ പൊന്തി പോയിട്ടൂല്ല നല്ല പടർന്ന് ഇങ്ങോട്ടുണ്ടായ അപ്പൊ കൈയോണ്ടന്നെ കിട്ടും അമ്മ പിന്നെ മക്കള് എന്റെ ചുവട്ടിൽന്ന് പോ ആഹ്
വെള്ളം വെയിലൊക്കെ തട്ടുമ്പോ ഉണ്ടാവും
സ്ഥലത്തൊക്കെ വെച്ചെടുത്തൊക്കെ നമ്മളിനി നമ്മളെങ്ങോട്ട് യാത്രൊക്കെ പോകുവാണെങ്കിൽ എല്ലാ കോടുത്തും കാണാം ഈ സംഭവം എല്ലാം മരത്തുമ്മേലും ഉണ്ടാവും ചെയ്യും എന്നാലും അയിന്റെ വില കുറയൂലാല്ലെ എന്തോ ഒരു വെലയായിന് ഞാൻ എപ്പോളും വിചാരിക്കൂ ഇവിടൊക്കെ പിന്നെ ആ സീസൺ കൊറച്ച് മുന്നേ ഒക്കെ മുന്നൂറ്റിമ്മേലൊക്കെ പറഞ്ഞ കേട്ടീന്
ആ ഇപ്പൊ ഇരുന്നൂറ്റി അയിമ്പത് അമ്പതൊക്കെ തോന്നൂല്ലേ
ന്നാലും കൊറയൂലല്ലേ എത്ര സീസൺ ആയാലും
മാംഗോസ്റ്റിനുണ്ടല്ലോ അതും അതേമാതിരിയന്ന അല്ലെ റേറ്റ് ഉള്ള ഐറ്റാണ്
അത് നല്ല റെഡ് ആവണ കളർ റെഡല്ലേ ഇണ്ടാവല്
അല്ലാ ഈ ഇതുണ്ടാവൂലേ ഒരു ചോ അല്ല മംഗോസ് കറുപ്പ് ആ ഒരു കറുപ്പിന്റെ ഒക്കെ നമ്മളെ ഇവിടൊക്കെ ഉണ്ടാവൂല്ലോ ഒരു അയിന് അയിന് എട്ട് വർഷമാണ് അത് ഒട്ട് കിട്ടിണിലൊന്ന് എട്ടു വർഷാണ് അയിന്റെ മരത്തിന്റെ ആ
പണ്ട്ഒന്നും നമ്മൾ അങ്ങത്തെ ഫ്രൂട്ട് സുകളൊന്നും നമ്മള് കണ്ടീല്ലാനല്ലോ ഇപ്പല്ലേ അതൊക്കെ എല്ലോർത്തും
ഇപ്പൊ ഈ റംബുട്ടാൻ എന്താന്ന ചോപ്പായതൊണ്ട് കാണണ്ടന്ന് അതേമായിക്ക് ചക്ക ഇണ്ടാവും ചക്ക പിന്നെ ആ ഒരു കാണൂലല്ലേ ചെറിയ പ്ലാവുമേ എല്ലാരു മറച്ച് വെച്ചിട്ടേ അങ്ങനെയായിട്ട് മൂ മൂച്ചി പിന്നെ അങ്ങനെ അത്ര കൊയപ്പം പിടിക്കൂലല്ലേ
മൂച്ചിങ്ങനെ മാങ്ങ ഇങ്ങള് പറേണ്
അഹ്
ആഹ് ഞങ്ങ ഇങ്ങോട്ട് മൂച്ചിന്നൊന്നും പറയില്ല
ആഹ് നിങ്ങൾ എന്താ പറയല് പാവ് മാവ്ന്നാ
ആഹ് മാവന്ന് തന്നെ പറയല് മാവ് പിന്നെ പലതരം അങ്ങനെ കോമാങ്ങ നാട്ടുമാങ്ങ
അഹ് ന്നാ നല്ല നാണവ സ്ഥാനത്തി പറന്നാണ് ജ് തഞ്ച് പജ്
ഉം
ആ അങ്ങനെ
ആ മാങ്ങന്റെ സീസണോക്കെ ഇപ്പോ ഏകദേശൊക്കെ കഴിഞ്ഞീന് ചക്കി കൂടി ഉണ്ട് ആ ഏകദേശക്കെ എന്റെ വീട്ടിലൊക്കെ ഇണ്ടായിന് അഒക്കെ കഴിഞ്ഞിന് ഇപ്പൊ കൊറേയും കൂടി കൊണ്ടോന്നിന് ഇല്ല ഇവിടെ ആ ഒരു മരത്തുമേ ഇണ്ടായിനി അത് ഇന്നടാ ഫസ്റ്റ് ആയിട്ട് ഇണ്ടായാ പിന്നെ കൊറചെ ഇട്ടിട്ടുള്ളു ഇനി
ആ ഇതേമാതിരി ചെറിയതാ വല്യ
അത് കോമാങ്ങ ഫസ്റ്റായിട്ട് കോമാങ്ങന്നെ പിന്നെ ഒരു ബഡയ്ത് ഇതിപ്പോ കൊണ്ട കുഴിച്ചിട്ടിന് അത് പിന്നെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കൊറച്ചൊക്കെ ഒരു വലുപ്പ വച്ചീന ഉഷറക്കൊണ്ട് ഇനിങ്ങനെ അറില ഹലോ റേഞ്ച് പോയോ ഹലോ കേൾകിലെ ഹലോ കേക്കില്ലല്ലോ
അത് വാങ്ങി
ആ റേഞ്ച് പോണ്ട്ട്ടോ ഞ ഇങ്ങൾ പറഞ്ഞെ ഒന്നും ഇപ്പോ കേട്ടില്ല അവിടെയാണോ പ്രശ്നം ഇവിടെയാണോ റേഞ്ചേ ആ മയായിട്ടേ കുറെ ഒരു ഒരു പ്രശ്നുണ്ട്ന്ന് തോന്നു ഇതവിടെ ഉച്ഛന്റെ ശേ അന്ന് ഇന്ന് ഇവിടെ ഉച്ചന്റെ ശേഷം പിന്നെ മഴ ഇതില്ല.
ആഹ് വെയിൽ ഇല്ലേ നല്ല വെയില് അല്ലേനെ. ആഹ് ഇവിടെ അങ്ങനത്തേന്ന ഇന്നലെ
ഇന്നലെ പെരുംമഴ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്, എന്നിങ്ങോട്ട് മക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്ന് സ്കൂള് വിടു. നല്ല വെയില് അല്ലേ കളിച്ചാൻ പോവാന്ന് പറഞ്ഞു ഒക്കെ കളിച്ചാനും വണ്ടിന്ന്.
ആ ഇന്നലെ അതേമാതിരിക്ക്‌ രാവിൽത്തേനെ മക്കളൊക്കെ എന്താട്ട്ണ്ന്നോ പുറത്ക്കാണ് നോക്കണെ അ വെയിലല്ലോ സ്കൂള് ഇ മഴ ഉണ്ടോ സ്കൂൾക്ക് പോകണ്ടല്ലോ പോണോ പോണണ്ടെ വെച്ചിട്ടും ഫോണ്ക്കും ലീവായിട്ട് തന്ന്ക്ക്‌ണോച്ചിട്ടേ അങ്ങനെ ഉും ഇപ്പോവരെ കാണണില്ല
ന്നൊരു കൊറവ്ണ്ട് മഴ
ആ അൽക്കാനൊക്കെ അപ്പൊ തോരട ഇതൊക്കെ ഒണക്കാന്
ഒണക്കാന് മോള്ലയല്ണ്ട് വെള്ള ആ വാഷിമിഷീൻ ഷീണ്ട് പിന്നെ അയ്ലൊണക്ക്‌ണെയ്നോണ്ട് പിന്നെ കൊറേ ഒരു സമാധാന അല്ലാഞാ പെടും മ്മള് ആ പിന്നെ കാറ്റട്ട്യാ മതി
അയില്ലാത്തോൽക്കൊക്കെ ബുദ്ധിമുട്ടേക്കാരം
മഴക്കാണയിന്റോരു പയോഗം കൂടുതല്
എത്ര ഉണ്ടായാലും ഓണങ്ങൂലല്ല വാസനക്കാരയ ഇല്ലാത്തര നമ്മള് പിന്നെ കൊറ ച്ചെങ്കിലും ഒണക്ക്യാലെ ന്ന അത്ര തെന്നെ ണ്ടാവൂല ഈ സ്കൂൾക്കൊ കുട്ട്യാളെ ആ ചെർത് ചെർ ത് ഒർ ഒണങ്ങുല്ല വേഗം
ല്ല മിഷീൻല്ട്ട് ഒണക്കിണാല് വേണ്ടൊണങ്ങും അല്ലഞാല് എങ്ങനായാലും ഒ രണ്ട് മൂന്നൂസം പിടി മഴേണെങ്കില് അല്ലാ ഓട്ടോമാറ്റിക്കല്ല മറ്റേ
വെള്ളൊക്കെണ്ടേര്ക്കും ല്ലെ
വെള്ളം എന്തരെ കുറവനു ഇന്തരെ കുറവ് വെച്ചാ ഞങ്ങൾന്തരെ കുടുങ്ങിയില്ല ഞങ്ങള് തറവാട്ടന്ന് ന്ന് കൂട്ടര് ഉപയോഗിക്ക്‌ണ്ടപ്പോ പിന്നെ ഏ ല്ലോ അടിലെത്തിനി പിന്നെ ഞങ്ങക്ക് മഴ പെയ്യാനും നേരം വൈകി ആ കെണറവടെ ള്ളേ അവ്ട്ന്ന്ങ്ങട്ട് മോട്ടർച്ചാ എരിയ തൊട്ട ഏരി തന്നെയാണ്
ഉം ഉം
അപ്പൊ പിന്നെ മൂന്ന് കൂട്ടർ ഉപയോഗിക്കുന്നൊണ്ട് റിങ്ങക്ക് ഇവിടെ എത്തി അവിടന്ന് ഇങ്ങോട്ട് വെള്ളം കൂട്ണുല്ലപ്പൊ നിനവ് ബുദ്ധിമുട്ടാവുന്ന് വിചാരിച്ചിരുന്നതാ പിന്നാ മഴ പെയ്തെ മഴ പെയ്തിട്ടും ഞങ്ങ- അങ്ങനെ ആ വെള്ളം അങ്ങനെ കൂടുതല് പോഴയില് വെള്ളം കൂടിയെങ്കി തന്നെ- കിണറില് കൂടുള്ളൂ
പോഴേന്റെ അടുത്താ-
ആഹ പോ അങ്ങനെ ഇവിടെ പറയല് പക്ഷെമ്മ നമ്മള് കുറച്ച് മ നല്ല മഴ തില്ലെ ഇനി വെള്ളം കൂടിട്ട് കിണറില് പോയൊക്കെ വെള്ളം ഉണ്ടാവൂലാ അപ്പൊ അവിടുന്ന് വാങ്ങിച്ചു ആ- ഓലൊക്കെ പറയും പിന്നെ- പുഴയില് വെള്ളം കൂടങ്കി തന്നെ
കിണറില് കൂടുള്ളൂന്ന് ഞങ്ങടെ ഇവിടെ പോഴ ഇവിടെ അടുത്തൊന്നുല്ല പൊഴേ കൊളോം ഒന്നുല്ല കൊറച്ച ഉ കൊറച്ചെന്നോട് പോണം വെള്ളപ്പൊക്കെ ഭീഷണിയന്ന ഞങ്ങ ില്ല
ആ പോയവിടെല്ല്യ തോട്ണ്ട് മുന്നില്
ല്ല അങ്ങക്ക് ഒന്നുല്ല ഏതായാലും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനട് കഴിഞ്ഞ്
ആശെ നേരത്ത മയക്കൊന്നായി കൂടില്ലേ ആ നേത്തെ മായ വന്നപ്പോ അങ്ങൊക്കെ ഒരു ആശ്വാസയിന് പിന്നെ ഞങ്ങക്ക് മഴന്നെ ഒരാഴ്ചക്ക് പോയി പെരുന്നാൾക്കൊക്കെ വെള്ളല്ല്യാഞ്ഞിട്ട് ഞാൻ ന്റെ വീട്ടിക്ക് പോയാ പിന്നെ വെരുന്നാള് കഴിച്ചാനായി നമ്മൾ മദ്രസിൽ രണ്ടീസം പൂട്ട്വല്ലോ അപ്പം മ പെരുന്നാള് കഴിക്കാനായിട്ട് പിന്നങ്ങാട്ട് പിന്നെ വന്നാ
ഉം എന്റെ വീട്ടിലൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് അവിടെണ്ട് അവിടെ പാട ഏരിയെ അന് വെള്ളം വറ്റുരഞ്ഞ അഥവാ മഴ ഒരു രണ്ട് മഴ കിട്ടിയാതി നല്ല വെള്ളട് കൂടും
ആ വെള്ളം മൂടിക്കാലോ
വേറെന്തെന്നാല് പിന്നെ വിളിച്ചാലോ നോക്കട്ടാ